സുഖായിരിക്കുന്നു അവിടെയോ?
ആഹ് ഇവിടെയും സുഖായിട്ടിരിക്കുന്നു.
ഉം ഉം എന്താണ് എന്നിട്ട്. എങ്ങനെയുണ്ട് അവിടെ ഗ്യാസിന്റെ ഒക്കെ വില എങ്ങനെയുണ്ട്?
അയ്യോ ഗ്യാസ് ഇന്നും കൂടെ എടുത്തതേ ഉള്ളു ആയിരത്തി പത്ത് രൂപ
ആഹ് ആഹ് ഇവിടെം അതെ ഇപ്പൊ ഗ്യാസൊക്കെ നമ്മളിപ്പോ എട് ഇന്ന് എടുത്തേള്ളൂട്ടോ. ആഹ് തൗസന്റ് ആയിട്ടുണ്ട്.
ആഹ് ഇവിടെം വെല കൂടി. അല്ല ഇത് ഒരു രണ്ടാഴ്ച മുന്നേ രണ്ടോ മൂന്നോ ആഴ്ച മുന്നേ ഓർഡർ ചെയ്തതാ ഇന്നാ കിട്ടിയത്.
ആഹ് ആഹ് ഞങ്ങള് പക്ഷെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ കൊഴപ്പില്ലാട്ടോ ഇവടെ ഞങ്ങള് ഇന്ന് ബുക്ക് ചെയ്തു ഇന്ന് കിട്ടി
ആഹ് ഇവിടെ ആണെങ്കി ഏഹ് ബുക്ക് ചെയ്താ ഒടനെയൊന്നും കിട്ടത്തില്ല.
ആഹ് ആഹ് അവിടെ എങ്ങനെയാ ഹോട്ടലൊക്കെ അതെ ഹോട്ടലൊക്കെ വർക്കിംഗ്‌ ആണോ?
ഒയ്യോ അല്ല നേരത്തെ ഒരു രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു നേരത്തെ ഞങ്ങളുടെ ഇവിടെ തന്നെയേ പക്ഷെ ഇപ്പം എല്ലാം അടച്ചു അതുപോലെ ഉള്ളതെടുത്ത് ഭയങ്കര വെലയാ ഒരു ചായ്ക്കൊക്കെ ഇരുവിരിയൊക്കെ ആക്കി ഇവിടെ.
അജ്ജോ നമുക്ക് പോറത്തു പോയിട്ട് ഒന്നും കഴിക്കാൻ പറ്റൂല്ലല്ലോ അപ്പൊ
ആഹ് അതുപോലെ ബുദ്ധിമുട്ടാ
ഉം ഉം ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ഇപ്പ ട്രാവലിംഗ് ചെയ്യുകയാണെങ്കി ഇപ്പോ പുറത്തൊക്കെ പോയിയണ്ട് മൂ ദിവസക്കൊക്കെ കഴിക്കാൻ പറ്റില്ല അപ്പോ
ആഹ അതെ
ഉം ഒന്നാമത് ഇപ്പ സീസൺ അല്ലേ ഇപ്പൊ എല്ലാവരും ഇപ്പോ അങ്ങനെ പോകുന്നതല്ലേ ടൂറ് പോകുന്നതല്ലേ
ആഹ അതെ പിന്നെ റ്റുറൊക്കെ ഒക്കെ പോമ്പോ ആരും അങ്ങനെ പൈസ ഒന്നും നോക്കത്തില്ലോ നോക്യാ ഇങ്ങനെ ഫുഡ് കഴിക്കാനാ
ആഹ അത് ശരിയാണ് എന്നാലും ക അതായത് ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് വേണ്ടി പോകും പക്ഷെ കയ്യില് ചിലർ ഇല്ലാത്തവരും ഉണ്ടാവും
ആഹ ഇപ്പൊ അത് കൊണ്ടാണ് അധികം ആൾക്കാരും വെളിയിലോട്ടൊന്നും പോവാത്തത്
ആഹ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി മക്കൾ ഇപ്പഴത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ പഴയ പോലും ഇല്ലല്ലോ ഇപ്പൊ ഒക്കെ ചോദിച്ചു വാങ്ങുന്ന മക്കളല്ലേ
ഉ അതെ
നമ്മളിപ്പോ പൈസ ഇല്ലാന്ന് പറഞ്ഞഞ് വീട്ടിലിരുത്തി കഴിഞ്ഞാൽ അവര് ചോദിക്കും എന്റെ കൂട്ടുകാരന്റെമാരുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട് നിങ്ങളെന്താ കൊണ്ടുപോവാത്ത എന്ന്
ആഹ അതെ ഇവിഴത്തെ കൊച്ചു പിള്ളേർ വേറെ വല്യ ആൾക്കാർ പോലെ സംസാരിക്കുന്നേ
അതെ അതെ എന്റെ അമ്മാക്കൊന്നും ഇപ്പോൊ ഫോണ ഒന്നും നോക്കാനൊന്നും അറിയില്ലട്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് കുട്ടിക്ക്പ്പൊ എ എന്തൊക്കെ നോക്കന്ന്റിയോ ഫോണിൽ അറിയാത്തതായിട്ട് ഒന്നുമല്ല അവിടെ അങ്ങനെയാണോ
ആഹ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം നമ്മുക്ക് പോലും അറിയത്തില്ല നമ്മൾ ഇത്രയും നാള ആഹ നമ്മള് ഇവര് ഇപ്പം പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളോരേ ഇപ്പോഴത്തെ പത്താം ക്ലാസ്സിലുള്ള പിള്ളേരുടെ ഒരു ചിന്താഗതിയൊക്കെ നമ്മുക്ക് ഇപ്പോഴും ഇല്ല അത്രയൊ ഒരു ഇത് അവരിപ്പം ആഹ ചില ആപ്പുകളുടെയൊക്കെ പേര് പറയുന്ന കേൾക്കുമ്പോ നമ്മൾ ഇത് കേട്ടിട്ട് പോലും ഇല്ല ഇവരി ഇതേതായി പറയാണെന്ന് ആലോചിക്കും
അവരുടെ ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും വ്യത്യാസുണ്ട്
ആഹ
ആഹ പിന്നെ ഇനിപ്പോ നമ്മളിപ്പോ റിസൾട്ട്ക്കെ പറന്നല്ലേ ഇപ്പൊ ശ്രദ്ധിച്ച നോക്കാണങ്കിപ്പ എല്ലാവരും എ പ്ലസ്സണ് ഫുൾ എ
ആഹ അതെ അതെ അത് ശരിയാ ഉ
ഇപ്പൊ ഫുള് എ പ്ലസ് വാങ്ങാൻ ഒരു കഷ്ടം ഇല്ലപ്പൊ അല്ലേ
ഉം അതെ ചുമ്മ പോയിപ്പ എഴുതിയ മതിയായിരുന്നു ഫുൾ എ പ്ലസ് കീട്ടിയേന
നമ്മുടെ സമയത്തൊക്കെ എ പ്ലസ് എന്ന് പറഞ്ഞാ ശരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ എ പ്ലസ് ഫുള് മേടിച്ച് നാട് മം ടു വാങ്ങി വിതരണം ചെയ്യും
അതെ അതെ ഇവിടിപ്പം എ പ്ലസ് എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നല്ലോ ഒരു കാലത്ത്
ആഹ ഇപ്പൊ ഒരു വീട്ടില് ഒരു വീട്ടില് മൂന്ന് കുട്ടികള് പഠിക്കുന്നുണ്ടെങ്കിൽ രണ്ട കുട്ടികളും ഫുള്ളായി പ്രസവാങ്ങുന്നവരായിരിക്കും ഉ പിന്നെ എന്നിട്ട് എന്താണ് വേറെന്താണ് മറ്റേ
ആഹ പിന്നെ ഇങ്ങനെ പോകുന്നു പിന്നെ ഉ മോ ആഹ പിന്നെ എന്താ ഗ്യാസ് തീർന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡൊക്കെ വെക്കാൻ ഇപ്പൊ വിറകും പഴയ പോലെ കിട്ട കിട്ടുന്നില്ലല്ലോ
ആഹ് ആഹ് രണ്ടു കുറ്റിയില്ലേ
ആഹ് രണ്ട് കുറ്റി ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു കുറ്റി തീരുന്ന ഒരു ഏകദേശം ഒരു ഊഹത്തിനാണല്ലോ നിക്കുന്നത് അടുത്ത കുറ്റി ഓർഡർ ചെയ്ത് ആഹ് ഒരു ഇത് നമ്മള് ക വിചാരിക്കുന്ന കിട്ടത്തും ഇല്ല ഇത് പെട്ടെന്ന് തീർന്നും പോവും
ആഹ ആഹ പക്ഷെ എനിക്കിവിടെ ഒരു കുറ്റിയ ഉള്ളൂട്ടെ പക്ഷെ എന്തോ ഇവിടെ പെട്ടെന്ന് കിട്ടി ഇന്നലെ ബുക്ക് ചെയ്ത് ഇന്ന് കിട്ടി അതുകൊണ്ട് കുഴപ്പമില്ല
ആഹ് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്
പിന്നെ നമ്മള് ആഹ് കറന്റെടുപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കറണ്ട് അടുപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിപ്പോ കറണ്ട് ബില്ലും കൂടും എന്നാലും കുഴപ്പമില്ല ഒരു അഡ്സ്മെന്റിനൊക്കെ ചിലപ്പോ ചെലപ്പോ ചൂടാക്കാനോ ചായ വെ നോ അങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാലോ
ഉം ആഹ് ഇവിടെ കരണ്ട് അടുപ്പ് ഇല്ല ഇവിടെ വിറകടുപ്പും ഇത് ഗ്യാസെ ഉള്ളു അപ്പം ചോറ് വക്കാനാണെങ്കിലേ ഇപ്പം ഗ്യാസ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഗ്യാസെ വെച്ച് കഴിഞ്ഞാൽ തീർന്ന് ഗ്യാസ് അന്നേരെ തീരും അതുകൊണ്ട് അത് വിറകെടുപ്പ വെക്കും വെള്ളം ചൂടാക്കുന്നതൊക്കെ വിറകടുപ്പേല അപ്പം വിറകും ഇല്ലല്ലോ അധികം ഇല്ല ഇപ്പം ഗ്യാസിന് വില കൂടിയെ പിന്നെ ഇവിടെ ഒരു കമ്പൊക്കെ ഒടിഞ്ഞു വീണാ എല്ലാരും കൂടെ ഓടി വന്ന് എടുത്തോണ്ട് പോവും അങ്ങനെയണ
ഞങ്ങള് ഞങ്ങള് ചെറുപ്പത്ത് വന്നിട്ടെ ഞാന് ഞങ്ങടെ ഗ്രാമ ത്തിലായിരുന്നു വീട് അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് ചെറുപ്പത്തെ എന്റെ അമ്മന്റെ ഒപ്പം ഞാൻ പോയി വെറക് പെറുക്കാനും എല്ലാത്തിനും നമ്മള് പോകും കൂടെ അപ്പൊ അ അന്ന് നമ്മളതൊക്കെ ചെയ്യും ഇന്നത്തെ മക്കളെ വിളിച്ചാൽ പറയും പിന്നെ അവര് കാണും ഇവര് കാണും ഞാനൊന്നും വരൂല വെറക് പെറുക്കാനെ ഇന്നത്തെ അമ്മമാര് ഇന്നത്തെ അമ്മമാര് പോവൊന്നുംഇല്ലാട്ടോ അത് വേറെ കാര്യം
അതെ ഇന്നത്തെ അമ്മമാർ നമുക്ക് ഓർഡർ ചെയ്യാന്ന് പറയും ആഹ വെറകൊക്കെ ആണേലും ബുക്ക് ചെയ്താ കിട്ടുവല്ലോ ഇപ്പ അങ്ങനത്തെ ഇതും ഉണ്ട്
ആഹ് ആഹ് ഇപ്പൊ അടുപ്പ് കൂടി ഇപ്പൊ ആദ്യൊക്കെ അടുപ്പ് നമ്മള് ഉണ്ടാക്കലല്ലേ ഇപ്പൊ അടുപ്പടക്കം അവരിപ്പോ ഇണ്ടാക്കിട്ട് ഇപ്പ വിൽക്കുന്ന്ണ്ടല്ലോ അല്ലെ
ഉം അതെ അതെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉപ്പ് തൊട്ട് കർ പൂരം വരെയുള്ള സകല സാധനങ്ങളും ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും എന്താണ്ന്ന് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി പൈസ ഉള്ളവർക്ക് ജീവിക്കാ എളുപ്പാ ഇപ്പഴ്ത്തെ കാലത്ത് വേറൊന്നും നോക്കണ്ട മേലനങ്ങാതെ നമുക്ക് ജീവിക്കാല്ലോ പൈസ ഉണ്ടായാ മതി ഫുഡ് വേണേ ഓർഡർ ചെയ്യാം ഡ്രസ്സ് വേണേ വീട്ടിൽ വരും കടയിൽ പോയി എടുത്ത് ക്യൂ നിന്ന് ഒരാവശ്യമില്ല ആപ്പുകളില് ആഹ് പിന്നെ എത്രയാലും ഓർഡർ എന്റെ ഒരു ഇതിൽ എനിക്ക് പോയി എടുക്കുന്നത് തന്നെ ഇപ്പോഴും ഇഷ്ടം കടയിൽ പോയി നമ്മ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നതൊക്കെ വരുന്നത് വേറെ പോലെ ആയിരിക്കും
അത് ശരിയാണ് പക്ഷേ ഉം ചില ഹസ്ബൻ ഭർത്താക്കന്മാരുണ്ട് എങ്ങനെയെന്നറിയോ ഒരു കടൽ കയറി ചെന്ന് കഴിഞ്ഞാല് അവിടെ തന്നെ എടുക്കണം അല്ലാതെ നമ്മൾ അവിടെന്ന് ഇറങ്ങി പോകാൻ പാടൂലേ ഒന്നും നമുക്ക് ഇഷ്ട്ടപെട്ടില്ല പെണ്ണങ്ങളുടെ സ്വഭാവ എന്താ ഒന്നും ഇഷ്ടട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മള് അടുത്തലേക്ക് കേറൂലേ
ആഹ് അതെ
പക്ഷെ എവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നില് കേറിയാ അവര് വലിച്ചിട്ട തുണികളിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നമ്മൾ എടുത്തിരിക്കണം ഇല്ലെങ്കിൽ അവർക്ക് അവർക്ക് അത് വിഷമാവുന്നാണ് അവര് ചിന്തിക്കുക നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് അര് ചിന്തി ക്കൂല അവിടെ അങ്ങനെയാണോ
ആഹ് ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇവിടെ നോക്കി എടുക്കാം എത്ര നേരം വേണേലും
ആഹ് പക്ഷെ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം നമുക്ക് കൂടെ നമ്മളൊരു ഡ്രസ് എടുക്കാൻ പോകണന്നത് നമ്മുടെ ഒരു സന്തോഷത്തിനാണ് നമ്മള് പോയി എടുത്തിട്ട് വരുമ്പോ നമ്മുടെ മുഖം ഇങ്ങനെ വീങ്ങിയിട്ടായിരിക്കും നമ്മള് വരുന്നത് കാരണം അവർക്ക് ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റൂ അടുത്ത കടയിൽ കയറാൻ പറ്റൂല
അതത്ര അതിനോട് ഞാൻ യോജിക്കുന്നില്ല നമ്മക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഡ്രസ്സ് നമ്മളിട്ടോണ്ട് നടക്കുവോ ധൃതി എടുത്ത് പൈസ കളയണ്ട നമ്മക്കത്
അപ്പൊ ഞാൻ എന്നിട്ട് പറയും ഞാന് നമ്മള് പണം കൊടുത്ത് നമ്മള് വാങ്ങുമ്പോൾ നമ്മുടെ സന്തോഷവാണ് അവരുടെ ജോലിയല്ലേ അവര് ചെയ്യുന്നത്
ആഹ് അതെ ഇപ്പൊ അങ്ങനെ അങ്ങനൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുവോ അപ്പൊ അവര് അത് എടുത്തിടണം എന്നുള്ളത് അവരുടെ ജോലിയല്ലേ അത് അവര് ചെയ്യാതിരിക്കാൻ പറ്റുവോ നമ്മക്ക് അത് ഇഷ്ടപ്പെട്ടാ വാങ്ങിച്ചാൽ മതി
ആഹ് ഇപ്പൊ അതുകൊണ്ടായിരിക്കും കൂടുതലും ഇങ്ങനെ സ്വഭാവമുള്ള ആൾക്കാര് കൂടെയുള്ളത് കൊണ്ടായിരിക്കും കൂടുതലും പെണ്ണുങ്ങള് ഓൺലൈനായിട്ട് ഇപ്പോ ഓഡർ ചെയ്യുന്നത്
ആഹ് അതെ അതും അനുസരിച്ച് പെണ്ണുങ്ങടെ മനസ്സ് മനസ്സിലാക്കി ആപ്പുകൾ ഇറങ്ങുന്നുണ്ട് ഇ ഷ്ടം പോലെ
ആഹ് അതെ പ്പൊ അപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്താണ് പൈസ പോയാലും കൊഴപ്പവില നമ്മുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങാം എന്നുള്ള ഒരു ഇതായില്ലേ ഉം പിന്നെ വന്നാലും ചെല നമുക്ക് ചെലതില് റിട്ടേൺ പറ്റാത്തുള്ളൂ ചെറി ഇപ്പൊ ഏകദേശം എല്ലാത്തിലും നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്യോന്നുള്ളതൊരു ഇതല്ല അവിടെ നമുക്കത് തിരിച്ചു കൊടുക്കാലോ അത്
അതെ പിന്നെ ഇങ്ങനെ ഓൺലൈനിക്കൂടെ വാങ്ങിക്കുമ്പോ ഈ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ആപ്പിൽ ക്കൂടൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂലോ അങ്ങനത്തെയൊക്കെ ആണ് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓ രോ ആൾക്കാര് ഇങ്ങനെ ഇട്ട് വിക്കുവല്ലോ
അത് അവര് അയില് റിട്ടേണില്ലല്ലോ
ആഹ് റിട്ടേണില്ല
ഉം
ഇപ്പൊ നമുക്കറിയാത്ത ഒരിടത്തന്ന് നമ്മള് ചെലപ്പോ കാണാൻ നല്ല ഭംഗി ഇത്രയും വെലകൊറവിൽ കിട്ടും അങ്ങനെ ചോയിച്ച എന്റെ ഒരു ഫ്രണ്ട് ഇതുപോല ഓഡറ് ചെയ്തിട്ട് കി ട്ടിയില്ല പ്രോഡക്റ്റ് കിട്ടിയില്ല പൈസയും റിട്ടേൺ ചെയ്തില്ല അവര് ബ്ലോക്കാക്കിയിട്ട് പോയി
ഓ ഓ അങ്ങനെയല്ലേ ഉം എന്നിട്ട് എന്താണ് മറ്റേ
ആഹ് അങ്ങനെ പിന്നത് കിട്ടിയില്ല
ഓ പിന്നെ വേറെന്നാ എന്നിട്ട് ഫുഡ്‌ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു
ഉം ഉം
പിന്നെ നാളെ ആ നാ നാളെ വർക്ക് ഒണ്ടോ
ആഹ് നാളെ വർക്കിന്നൊണ്ട് വർക്കുണ്ട് എന്ത് പറ്റി
അല്ലാ ആഹ് സാറ്റർഡേയാലേ സൺഡേ അല്ലല്ലോ
ആഹ് സൺഡേ മാത്രം ലീവൊള്ളൂ
ആഹ് അടുത്ത്‌ തന്ന സൺഡേയോ ആഹ് സൺ‌ഡേ പോവാറുണ്ട് പള്ളി പോവാറുണ്ട്
ആണല്ലേ നമ്മക്ക് ഇവിടെ എവിടെയും കൊണ്ടു പോകൂല സൺ‌ഡേ ഒരു ലീവ് കിട്ടുന്ന സമയത്ത് നമുക്ക് വീട്ത്തെ ജോല്യന്നെ ചെയ്യാനുണ്ടാവും
ആഹ് ഹസ്ബൻഡ് ഹെൽപ്പക്കെ ചെയ്യോ
വആ അത്യാവശ്യം ചെയ്യും ന്നാലും നമ്മള് പറയണം പറഞ്ഞാ മാത്രചെയ്യുള്ളൂ അവിടെ എങ്ങനെയാ
ആ ഇവിടെ ഹെൽപ്പൊക്കെ ചെയ്യും വല്യ കൊഴപ്പില്ല ആഹ് ഹെൽപ്പൊക്കെ ചെയ്യും വല്യ കൊഴപ്പൊന്നുഇല്ല പിന്നെ ചെയ്യുമ്പോ ഇച്ചിരി വൃത്തി കൂടുതലാന്നേ ഒള്ളൂ
ആ ആഹ് അപ്പൊ അടുക്കളെ കേറ്റിയാലടുക്കള ഫുള്ളും വൃത്തി യാവൊല്ലോ
ആഹ് അടുക്കളേ കേറ്റിയ അടുക്കളയും വൃത്തിയാകും. പക്ഷെ വൃത്തി ആകുന്നത് അങ്ങോട്ട് മാറിയ പിന്നെ വായിരിക്കുന്ന കേക്കണം
അതേയ് സാധാരണ ആണുങ്ങളെ നമ്മളടുക്കളേക്ക് കേറ്റി കഴിഞ്ഞാ നമുക്കെല്ലാം ചെയ്തരും പക്ഷെ പാത്രം കഴ്കാന് അടുക്കള മൊത്തത്തിലങ്ങനെ ടോ ഇതായിരിക്കും അല്ലെ ഉം ഹും
കി ഇതാക്കി വെച്ചോളും അടുക്കളെ കേറിട്ടൊണ്ടേ പിന്നെ ഞാനാണിച്ചിരി ഒഴപ്പ്
ആ ആഹ് എങ്ങനെ വേഗത്തില് പണിയൊക്കെ ചെയ്യാറ്ണ്ടോ
ഞാനോ ആഹ് അത്യാവശ്യം നമ്മക്ക് പെ ട്ടന്ന് നമ്മള് പണ്ടത്തെ ആൾക്കാരെ കൂട്ടല്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ജോലി തീർത്തിട്ട് ഒരെടത്ത് ഇരിക്കണം. ചെല അമ്മമാരെ ക്കെ ഉണ്ട് ഇപ്പഴും ഉണ്ടെന്ന് തോന്നുന്നു അവർക്കെപ്പനോക്കിയാലും അടുക്കളെ തന്നെ ഇരുന്നിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തോണ്ടിരിക്കണം
ഉം ഉം അത് ശരിയാ, അത് രാവിലെ തൊട്ട് വൈന്നേരം വരെ അവരിങ്ങനെ തിരിഞ്ഞോണ്ടേ
ആഹ് ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളെ ഇരുന്നാലേ അവരുടെ ജോലി തീരത്തുള്ളന്നാണവര് പറയുന്നത്, പക്ഷെ നമ്മളത് ത്രേം പെട്ടെന്ന് തീർത്ത് അത്ങ്ങനെ തീർത്തമ്മുക്ക് എവിടെലും ഒരെടത്തിരുന്നാ മതി
അതെ ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് തീർത്തിട്ടു വേണം ഫോണ് നോക്കാന്
ആഹ് അല്ല നം അത് നമ്മളിരുപത് നാല് മണിക്കൂറും ചെയ്യാനുള്ള പണിയൊന്നും ഇല്ല സത്യത്തി അവിടെ ആ ഉള്ള പണി ചെയ്താ പോരെ ആഹ് ഒള്ള പണി നമ്മള് ചെയ്ത് തീർത്താ പോരെ ഇതങ്ങനല്ലല്ലോ ഇവർക്കീ പണ്ട് കാലത്തുള്ളവർക്കിങ്ങനെ ആഹ് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചവര് ചെയ്യും
ഉം ഉം അത് ശെരിയാ ഇയാള് പർഞ്ഞത്
അടുക്കിയിരിക്കുന്നത് നിരത്തിയിട്ട് വീണ്ടും അടുക്കി വെക്കും, അയ്ന്റാവിശ്യൊക്കെ എന്താ
അത് വെറുതെ ഇരുന്ന നം അവർക്ക് പിടിക്കൂല അതാണ്
ആഹ് അതെയതെ അവരിപ്പം ഒരു ഇതു ഇല്ല വീട്ടി പയ് ആ അകത്തൊന്നും ഒരു പണിയില്ലെങ്കി മു റ്റത്തൂടെ വെറുതെ നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, എന്തെങ്കിലു ഉണ്ടോന്നും നോക്കി
ഉം ആ അതെ വേറെന്താണ്ന്നട്ട് വിശേഷങ്ങളൊക്കെ
വേറൊന്നു ഇല്ല, ഇങ്ങനിരിക്കുന്നു
ഉം ശരി എന്നാല്, ഞാൻ വരാട്ടോ വീട്ടിക്ക്
ആഹ് ശരി ഒരു ദിവസം വാ
ഉം ശരി വിളിക്കാന്നാല്
ആഹ് ശരി
ഏഹ് ഓക്കെ.